ഹലോ ആഹ് എന്ത കേൾക്കണില്ലേ ആണ്ട് ആഹ് കൊർച്ച് സമയായി കേക്കാതങ്ങനെനിന്നു നല്ല വിശേഷം
ചോറൻ ച ചായ ചോറും ചായ ക്കായോ ഇവടിം നല്ല വിശേഷം
ആഹ് ചോറൊക്കായി
ഏ എന്താ കൂട്ടാൻ ണ്ടാക്കിയെ
മീന. നിങ്ങള അവിടെ എന്താ
ഇവിടെ ഉര്ലങ്കഴങ്ങ് പൊര്ച്ചത്
ഏ കറിയോ
കറി ചക്കക് ചക്കക്കൂട്ടാൻ ഉണ്ടായിരുന്നു
ആഹ്
അപ്പൊ അതെന്നെ കറിയാക്കാന്ന് വിചാരിച്ച്
ചക്കണ്ടൊ വീട്ടില്
വീട്ടിലല്ല കൊണ്ടന്നത് ഉണ്ടായിരുന്നു ഉമ്മാൻ്റെ വീട്ട്ന്ന് അവിടെ എന്താ അവിടെ ചക്ക ഉണ്ടോ
ഇവിടെ വീട്ടിലില്ല അടുത്തൊക്കെ ഇണ്ട് പിന്നെ ചക്കക്കുട്ടാവെ ച്ച ഇവടെ കഴിക്കൂല ആരും അതുകൊണ്ടാണ് ഞാനും മാത്രം അത് കഴിക്കും മക്കൾക്കൊന്നും പറ്റൂല ഓരൊക്കെ പൈത്ത ചക്ക ആണെങ്കിലൊ ക്കെ തിന്നുള്ളൂ അങ്ങനെ കൂട്ടാനങ്ങനെ തിന്നൂല്ല ഞാനങ്ങനെ ഇണ്ടാക്കലില്ല അതൊണ്ട്
ആഹ് ചക കൂട്ടാൻ കൊറച്ചൊക്കെ തിന്നും പൂതിക്ക് പിന്നെ തിന്നൂല
ആഹ് അങ്ങനെന്യാണ്. ഉണ്ടാക്കിയാ മുതലാവൂല്ല. ആൾക്കാർ വാണം തിന്നാൻ
ന്നാ രസ ഇണ്ടാക്യാല്
ഊം
അയ്ക്ക് നല്ല കറികളൊക്കെ വേണം ഇന്നാ പറ്റും. മീൻകറിയൊക്കെ ഉണ്ടെങ്കിലൊക്കെ കുറച്ചൊക്കെ കൂട്ടും മക്കളൊക്കെ. ഉം മീൻ കറി തൈരും ഒക്കെ വേണം
മഴ എന്താ അവിടെ
ഇവിടെ ഇപ്പൊ വെയില നല്ല വെയില
ഏർ മക്കളൊന്നുമല്ല ഞാൻ പഠിക്ക
ആണോ ഹഏ എന്തിനാ പഠിക്കുന്നത്
എത കിരിക്കാണ്
ആഹ ലാസ്റ്റ് അതോ സെക്കൻഡ് ഇറോ അങ്ങനെ
ഇനി പോവാണ് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളോ
ആഹ ഡിഗ്രക്ക് ഇപ്പ കൊടുത്തോ
ആഹ കൊടുത്തക്കണ് വരാനയിക്കണ് അലോട്ട്മെന്റ് വരാനായി ക്കള
അലോട്ട്മെന്റ്ന്നല്ല ട്രയലൊക്കെ ഒന്നി ഇൂടെ തോന്നുന്നുണ്ടല്ലോ
ആ ട്രയല് വന്നണ്
ആഹ എനിക്കണ്ടൊരു മോള് ഇൊ പ്ലസ് ഇഷജ നിക്കളണം
അവക്ക് കിട്ടിയോട്ട്രായല്ലേ
ഓള് ഡിഗ്രി ക്ക് പോണില്ലന്ന പറയ ഞങ്ങള്ൾ ഡിഗ്രിക്ക് എന്നാലും വെറുതെ കൊടുത്തിട്ടിക്ക നോക്കിീട്ട് തന്നെല്ല
എന്തെേലും കോഴസ് നോക്കാ വിചാരിച്ചക്ക ഓള് നൈസിംഗ ങ്ങോ അല്ലെ എം ഐ ടി ഒക്കെ പറഞ്ഞു നക്കണണ്ട് നോക്കിക്ക കൊണ്ട്ക്കണല്ലോ കുത്തോ
ആഹ ആഹ നല്ല നോക്കി ചേർത്താനോ
ആഹ ഡിഗ്രിക്ക് പോയാല ഇപ്പോൊ ഒരു ജോലിയൊന്നും ആവൂലല്ലോ നാല വർഷംങ്ങട്ട് പോലന്ന് വിചാരിച്ച കണ്ട അങ്ങനെ എന്തേിലും കോഴച്ച് നോക്കാന്ന് വിചാരിച്ചിക്ക
ആഹ എന്നാലും ഡിഗ്രിയും വേണല്ലേ
ആഹ ബഗ
ഡിസ്റ്റന്റ് ആയി ചെയ്യണ്ടോ
ഭയങ്കര ഡിസ്റ്റൻസ് ആണ് ഇല്ല ചെയ്യണൊന്നില്ല ആദ്യം ഇത് നോക്കട്ടെ ഏത് കോഴശില വളന്ന് ചേർക്കട്ടെ എന്നിട്ട് വേണം അന്രേഷം കൊണ്ട് ഇക്കാണ് ഏതാ എടുത്തിരുന്ന പ്ലസ് ൂന്
ഫസ്റ്റന് കൊമേഴ്സ് ഓളോ
ആ ഒരുടെ സയൻസ് നടടുത്തിന്ന്
ഏ മാർക്കുണ്ടോ
മാർക്ക് നല്ല മാർക്ക്ന്നുമല്ല എ
ആഹ ആഹ പഠിക്കൻ ഇഷ്ടോക്ക്െ
പഠിക്കാനൻ ഇഷ്ട അവള് കല്യാണം ഒന്നും വേണ്ട പഠിച്ചച്ച് ജോലി എന്തേലുമൊക്കെ ആയിട്ട് മതിയ എന്നുള്ള നിലക്കോ
പറ പറയുന്ന
വീട്ടില് ഉമ്മ ഉണ്ട് രണ്ട അനിയത്തി ഉണ്ട് ഒ അനിയനുണ്ട്
ആഹ എല്ലാരും പോയോ സ്കൂൾ പോയോ നീയാ വലുത്
ആഹ് ഞാനാ വലത് ഏ- ബാക്കിയുള്ള എല്ലാരും പോയി ആ ചെറിയ ചെറിയ നീത്തി ഉണ്ടോ എവിടെ സ്കൂള് പോവാത്തോട്ടി അവക്ക് പനിയായിട്ട്
പോയിട്ടില്ലേ സ്കൂള്ല്
പോയിട്ടില്ല അവള് എൽ കെ ജിയിലാണ് അപ്പൊ പനിയായിട്ട് പോയി ഇല്ല
ഏഹ്
റേഞ്ച് കട്ട് ആവണ്ണ്ടോ ഏഹ്
ആ റേഞ്ച് ഒന്ന് പോയി ളി ക്കെര്ന്ന്
ആഹ് പ്പ ഇപ്പൊ ശെരിയായോ
ഞ്ച് ട്ടണില്ല
ഇപ്പൊ എങ്ങനെയുണ്ട്
എന്ത് ഇപ്പ റേഞ്ചി കൊഴപ്പന്നില്ല ആഹ് കേൾക്കണ്ണ്ട് ഇപ്പൊ കൊഴപ്പില്ല
ആഹ് ആഹ് ആഹ് അതൊക്ക ആതൊക്ക ച് കഴിഞ്ഞോ തൊടച്ച് കഴിഞ്ഞോ ഏഹ് ആ വെറുതെ ഇരിക്ക ക്ക
ആഹ്
ആ തൊടച്ച് വാരി കഴിഞ്ഞോ എന്ന് ച്ചാ അകോക്ക അടിച്ച്
ആ തൊ അടിച്ച് ഓള് ഉണ്ടായൊണ്ട് അങ്ങനത്തെ പണികളൊക്കെ ഓള് ചെയ്യും ഓള് ചെയ്യും
ആ ഇവിടെ ഞാന അങ്ങന തന്നെ ചെയ്യല് ആഹ്
നിനക്ക് ഭക്ഷണം ഉണ്ടാക്കിയാ മതി
ആഹ് അതാണ് അടുക്കളൊക്കെ നന്നാക്കി എടുത്താ മതില്ലേ
ആഹ്
മു മുറ്റക്കെ മുറ്റത്തെ ചമ്മലൊക്കെ ഉണ്ടാവലുണ്ടോ
മുറ്റത്ത് അങ്ങനെ ചമ്മലൊന്നുംല്ല ഞങ്ങൾക്ക്‌ കുറച്ച് സ്ഥലെള്ളു ആകെ കൊറച്ച് സ്ഥലംള്ളൂ അങ്ങനെ ശമ്മലൊന്നുല്ല ഉം അല്ല കൊറച്ച് കല്ലൊക്കെ ഇട്ടുക്കണ് അതൊണ്ട്
ആ കോഴി ആടൊക്കെ ഉണ്ടോ വളർത്തണ്ടോ
ഒന്നുംഇല്ല
ഏഹ് ഏഹ് ബഡ്
നമ്മക്ക് കൊറച്ച് കൊറച്ച് സ്ഥലായകൊണ്ടെ അതൊന്നും നടക്കൂല കോയി ആട് അതൊന്ന് നടക്കൂല ആ ഒര് രണ്ട് വർഷൊക്കായി
ആഹ് അപ്പൊ അങ്ങനെല്ലേ ഇത് രണ്ട വർഷക്ക ആയി ഞങ്ങള വീട്ടിലത്ത
ആഹ് ആഹ്
നമ്മക്കും പെരക്കുള്ള സ്ഥലം തന്നെ ഉള്ളൂ എട്ട് സെന്റ് തന്നെ ഉള്ളൂ ഉമ്മ ഏഹ് ഉമ്മ വീട്ടില് പണിയെടുക്കാന് ഉമ്മ ഹൗസ് വൈഫന്നെ നിങ്ങളോ ഇപ്പക്ക്
ഞാനും ഞാനിനിക്ക് ചെറിയ ടൈ ടൈലറിങ് ഒക്കെ ഉണ്ട് അല്ലാതെ ഒന്നുല്ല
യൂണിഫോമക്കെ അടിച്ചോടുക്കോ
ആ യൂണിഫോമും അല്ലാത്തല്ലോ അടിച്ചോടുക്കും കല്യാണത്തിന്റെ ഡ്രസ്സ് കോഡുകളൊക്കെ അടുത്തുള്ളവർക്ക് എല്ലാവരും പറഞ്ഞാണ്ട് വരും പിന്നൊർക്ക് കൊറെ കസ്റ്റമറൊക്കെ ഇണ്ട് കുറച്ചൊക്കെ
ഇടക്കൊക്കെ?
ആ നല്ല എ എന്തേലെക്കൊരു വരുമാന മാർഗ്ഗാണല്ലേ?
ആ ആ വാണം നമ്മുക്കാരോടും ചോയിക്ക ണ്ടല്ലോ നമ്മളാവശ്യത്തിന് നമ്മളാവശ്യത്തിനും വേറെ ള്ളാവശ്യത്തിനൊക്കെ. പിന്നെന്തേലും പണിണ്ടായാല് നല്ലതല്ലേ ങ്ങളും അങ്ങനൊക്കെ ന്തേലൊക്കെ നോയിക്കോണ്ടി സ്വന്തം കാൽല് ന്ക്കാന്. ഉം ഡിഗ്രിക്ക് പോയാലും എന്തേലൊക്കെ ജോലിയൊക്കായിറ്റെയ് അ കല്യാണൊക്കെ നോ
ആ അത് ശര്യാ
ഉം
മയണ്ടോവ്ടെ?
മയൊന്നില്ലപ്പൊ രാവിലൊക്കെ നല്ല മൂടി നിന്നിരുന്നു. പ്പൊ മയ പെയ്ണില്ല പ്പൊ വെയിലെർച്ച്ണ് ണ്ട് അവ്ടെ?
ആ ഇവിടെ ങ്ങൻതന്നെ രാവിലൊരു മൂടിക്കല്ണ്ടായിര് ഇപ്പ വെയിലെർച്ചാ.
ആ ന്ന്ന്നലീം മിഞ്ഞാന്നൊക്കെ വൈലെന്നേ ന്നുവ്ടെ. ക്ഷെ ഇന്നലെ ഇന്ന് രാവ് ലെ നീ ച്ചപ്പോഴൊക്കെ നല്ല മഴ പെയ്ത പോലുണ്ട് രാത്രി മഴ പെയ്ത് ക്ക്ണ് തോന്ന്ണ് ണ്ട്. പിന്നെപ്പം വെയിലാ
രാത്രി ആരിക്കും പറയ്ണേട്ട് മഴ പെയ്തക്ണ് ആ ചാറിയ പോലെ മു
ചാറി ഉം രാവിലെ രാവിലൊക്കെ ചാറല്ങ്ങട്ടു ണ്ടേര്ന്നു. ചാറ്റൽമഴ ണ്ടേര്ന്നു. ഓന് സ്കൂൾ പോയപ്പ്ളൊക്കെ ണ്ടേനി ചാറ്റിൽ മഴ.
ഏ
ഉം
കൊളൊക്കെ ണ്ടവടേ? കൊളോ, പൊയേ അങ്ങനെന്തേലും?
പൊയേണ്ട് പൊയണ്ട് പൊയേന്റെക്കടുത്തായിട്ടാ നങ്ങൾ കെറച്ച് പൊയേന്റൊക്കെടുത്താണ്. എങ്ങനേ?
ചാടാൻ പോല്ണ്ടോ?
ഇല്ലേ, ഇല്ല ഇല്ല ഇല്ല അങ്ങനെ പോവലൊന്നുല്ല.
നീന്ത നീന്താനറിയോ?
ല്ല.
ഏ ആരും അ അങ്ങട്ടാരും പോലില്ല ചാടാന്?
ഇല്ലേ, അങ്ങനെ പോണോരൊക്കെണ്ട് നമ്മള് കുളിക്കാനിതിനൊന്നും. പോലില്ല. പേട്യ ഉം ഈ സമയത്തൊക്കെ ആ
ഒയിക്ക്ണോ?
ഈ സമയത്തൊക്കെ വെള്ളള്ള സമയല്ലേക്കാരം.
ആ
കൊക്കെ ണെങ്കിലൊക്കെ അമ്മക്ക് കുളിക്കാനും തി വെർതെ നീന്താനൊക്കെ? പോകാനൊ കെഷ്ടാണ് മുങ്ങി കുളിക്കാനൊക്കെ. ഞങ്ങളങ്ങനെ പോകലില്ല.
പോവാ രസാല്ലേ?
ആ അങ്ങനെ പോലൊന്നുല്ല.
ഏ
ങ്ങളവ്ടെ വീട്ടിന്ന്ന്നെല്ലേ?
ഇവിടെ കൊളണ്ട്.
ഉം അങ്ങനെ എല്ലാരും കുളിക്കാനൊക്കെ പോകോ? ഉം. കുളിക്കാനൊക്കെ പോവോ?
ആഹ ചാടാന് എന്ന വച്ചാ ജസ്റ്റ് നീന്തി വരും
ആഹ ആഹ
പിന്നെ കുളി കുളിക്കണലും ഉണ്ട് ഹിന്ദൂസ് ഒക്കെ കുളിക്കും
ആഹ
നമക്ക് പിന്നെ അനെ പറ്റൂലല്ലോ
ആഹ ആരി ഇഷ്ടത്തിന് പോയി കണ്ട്ു പോരല്ലേ നീന്തി കൊടു
നീന്തി പോരാ ഞാനൊക്കെ നീന്താൻ മടിച്ച വവിടന്നാ
ആഹ അങ്ങക്കതു പിന്നെ നീന്താനൊന്നും അറിയില ഞങ്ങള ആദ്യം പത്തോന്ന തന്നതില്ല ഇപ്പൊ നിക്കണ കൊടുത്താണ് ആഹ ഇപ്പൊ നിക്കുന്നടുത്താണ് പോയക്കുള്ളത്
ആഹ അങ്ങനെ എന്നാ ശരിയാാൻ വിളിക്കാട്ടോ
ആഹ ഓക്കേ എന്നാ ഉ